ഹലോ
ആഹ് എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം സുഖം തന്നെ എന്ത അർത്തെ വർത്താനൊക്കെ
എന്താ നല്ലതന്നെ ചോറൊക്കെ കഴിച്ചോ
ആഹ് ആഹ് കഴിച്ചു ഞാൻ
ആഹ് ആഹ് ശരി മക്കൾസൊക്കെ ഉറങ്ങിയോ
ഇല്ല ഒരു വണ്ട്
ഞ്ഞേ
ഒര ഇറങ്ങിട്ടൊന്നുമില്ല ഓര ഇറങ്ങണെങ്കി പന്ത്രണ്ട് മണി വൈകന്നേരം പന്ത്രണ്ട് മണിയൊക്കെ ആവാനാവും
ഏഹ് ശരി തണുപ്പൊക്കെ ഉണ്ടോ
ഔ തണുപ്പല്ലേ ഉള്ളൂ മഴപ്പ രണ്ട് ദിവസായിട്ട് ഇങ്ങനെ അടച്ച് പെയ്യല്ലേ
ആഹ് ആഹ് ആഹ് ഞങ്ങ രണ്ടു ദിവസം മുമ്പ് വയനാട്ടിക് ടൂറ് പോയിന് നല്ലാ തണുപ്പുണ്ട് അവിടൊക്കെ.
ആ മയ ഇപ്പോളോട് എലോടെത്തും നല്ല മഴെണ്പ്പെ.
ആ ആ ആന്റെ അവിടെ നല്ല തണുപ്പാ. ആഹ് ആഹ് ഞങ്ങളെ ഫാമിലി മൊത്തം പോയി ങ്ങനെ ബസ്ടുത് പോയിക്കന്നെ.
ഏ അ ശരി
ബസ്സ് വിളിച്ചണ്ട് വല്യ ബസ് വിളിച്ചണ്ട് അങ്ങനെ ടൂർ പോയ്ക്കന്.
ഏ
വയനാട് റിസോർട്ട്ടുത്ത്.
ആ, ആ അങ്‌ട്ട് പോവുമ്പ പിന്നെ അങ്ങനെന്നെ ആ. അവിടെപ്പൊ കൊറേന് കാണാനുണ്ടല്ലോ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൊറ വന്നിട്ടു ണ്ടല്ലോ അവിടെ.
ഉം വല്യവര്ക്കൊക്കെ ഇഷ്ടംമാതിരി കാണാണ്ട് നമ്മക്കൊക്കെ.
ഉം
നല്ല കണ്ട് ആസ്വദിക്കാന പിന്നെ ദീ സ അവിടെ റിസോർട്ടില് നിന്നും ചെയ്തോ
ആ, ആ
രാവിലെബടെന്ന് നാല്മണിക്കറ്റ പോയിന് സുബക്ക് രാവിലെ
ആ, ആ.
പിന്നെമ്മള് അവിടെക്കെത്തി നാടകാണി ചരത്തിന്നക്കെ നമ്മള് ഇതൊക്കെ കുടിച്ച് ചായ എന്തൊക്കെ ബാത്റൂമ് പോക്ക് കഴിഞ്ഞ് പിന്നെ ഒരു പയിനൊന്നണിക്കയപ്പടുത്തി.
ഏ അ ശരി തിരക്കുണ്ട റോഡ് ബ്ലോക്ക്ണ്ടായിന്നോ?
ആ ചൊരത്തുമ്മലൊക്കെ ല്ല ബ്ലോക്കാണ്.
ആഹ് ഒന്നാത്പ്പത്തെ ഈ കാലാവസ്ഥ കാരണത്താലും ഉണ്ടാവേ.
ആപിന്നെപ്പ കോടെറങ്ങണ കാണാനേ. ചോരത്തമ്മിലൊക്കെ ഫുള് ആൾക്കാരാ.
ആ വൈകുന്നേര ടൈം ആയാ ഫുള്ള് ഇതാണ് കോടയാണല്ലോ ഞങ്ങളങ്ങനെ പോയിന് ഞങ്ങള് ഉമാന്റെ ഒരു എളയമാന്റെ വീടുണ്ട് ഞങ്ങക്ക് അവിടെ.
ആ, ആ അയ്ശേ
അപ്പൊങ്ങനെ ആർന്ന് നിലമ്പൂര്. പിന്നെവിടുന്ന്ങ്ങനെ നടുക്കാണി ചരങ്ങനെ കേയറിക്കണ്ട്
ആ, ആ.
അങ്ങനെയാങ്‌ പോയി പോന്ന്.
അയശരിയ ആ രസണ് കാണണൊക്കെ നഞമ്മളടുക്കും ആനെ പോവുലല്ലോ.
ആനല്ല രസാണ് അട കേറി ഫുള്ള് ആഹ് നല്ല രസമാണ് അതാണ് കേറപ്പോന്നായിട്ട്ങ്ങട്ട് ആക കോട മൂടി ആനാടുകാണിച്ചു. ആ ചോരം രണ്ടെണ്ണം കയറുമ്പോത്തന തണുപ്പങ്ങനെ തുടങ്ങും.
ആ അതന്നെ അത് കാണാനന്നെണ് ആൾക്കാര് കൂടുതല് മഴക്കോട്ടിട്ട് പോകുന്നു. ട്ട് റീലെട്ക്ക ഫുള്ളയിനാണ് നി ക്കണത്. ആ രാവിലത്തെ ത് കാണാനൊക്കെ
ആ കൊറേ വ്യൂ പോയിന്റ്ക്കെ ണ്ട് ഇപ്പ ഞങ്ങളഅങ്ങോട്ട് എത്തില്ല അപ്പോത്തിന് റോഡ് ബ്ലോക്കൊടങ്ങിയപ്പയെ. പിന്നെ ഞങ്ങളവിന്ന് പ്പ ആ, ആ, ആ ഞങ്ങ നാട കാണി. നാട് കാണങ്ങനെ ചുരം കേറിക്കാണ്ട് ഞങ്ങള് ഗൂടലൂർത്താനായിരുന്നു അൽ അയലാണ് അല് കൊറച്ച് ആ അപ്പ ന ങ്ങള് അവർക്ക് കൂടലർക്ക് എത്താനായപ്പോത്തും ബ്ലോക്ക് തുടങ്ങി. അതിപ്പം ഞങ്ങള് പറഞ്ഞ് ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ നമ്മുക്കെന്നാ തിരിച്ച് പോവാന്ന് പറഞ്ഞിട്ടുണ്ടാവും തിരിച്ചു പോവുന്നത്
ഏയ് അയ്ശരി ആ അങ്ങനെ തിരിച്ചു പോന്നുണ്ടാവുലേ
ആ അങ്ങനെ പോനേരത്തെ സാധനങ്ങള് കടയിൽ കയറി അതും ഇതൊക്കെ വാങ്ങിക്കാണ്ടൊക്കെ ഭക്ഷണൊക്കെ ഫുടൊക്കെ കഴിച്ചാങ്ങനെ
ആ ആ ഞങ്ങളു അതേമാതിരി രാവിലെ എന്താ ബ്രർ എല്ലാവാരും ഉണ്ടാക്കിയാണ്ട് കൊണ്ടു പോയിനി ഓരോ വീട്ടിന്ന് ചായേം കടികളൊക്കെ കൊണ്ടോയി കറീം കടിക്കെ കൈ പിടിച്ചീനു പിന്നെ ഉച്ചക്ക് പിന്നെ ഞമ്മളവിടെ ത്തിന്നന്നെ ഹോട്ടലിന്ന് കഴിച്ചിക്കാണേ
ഏ
അ അതേപോലെ രാത്രി പോന്നപ്പളും പിന്നെ മക്കൾക്കുള്ളത് സ്നാക്ക്സും കാര്യൊക്കെ നമ്മള് കൊറച്ചൊക്കെ കൈ പിടിച്ചും രീതില് പിന്നെ കൊടന്നും ഇവിടന്നൊക്കെ ഇങ്ങനെ അവിടന്നൊക്കെ ഭയങ്കര വെലയാണല്ലേ ഫുള്ള്
ഓ ന വെല ഉണ്ട് നല്ല വെല ഉണ്ട്
എല്ലാ സാധനം ഞമ്മള നാട്ടിനും കാട്ടിക്ക് ഭയങ്കര വിലയുള്ള സ ഇതാണ്
ആഹ് ആ പിന്നെന്നാ വെ വയനാട് ചുരം കേറുമ്പം ചുരം അത് കാടമുട്ട തിന്നാന്പറഞ്ഞോണ്ട് അയ്നാട് ട്ട് കേറുന്നോലും ഉണ്ടല്ലോ അവിടുത്ത ചായയും കാട മുട്ടേം കഴിക്കാനർഞ്ഞാണ്ട്
ആ തണുപ്പത്തില് ചൂട് കിട്ടും ചൂട് സാധനം കിട്ടാനേ അതേപോലെ
ഒരു നേരം പോക്കിന് കേറ ആഹ് അതന്നെ
അങ്ങനത്തെ കമ്പം ചൂടൊർക്കെ ചു
നിറച്ചുണ്ട് അ റോഡ് സൈഡ് ഫുള്ള് കച്ചവടം തന്നെയാണ് അവിടെ പക്ഷെ ബുദ്ധിമുട്ടുള്ള ആ ബുദ്ധിമുട്ടുള്ള കച്ചവടല്ല
ആ ശരിയാ
ബുദ്ധിമുട്ടാക്കിയാണ്ടില്ല റോഡ് ബ്ലോക്ക്‌ ചെയ്താണ്ടില്ല അങ്ങൻ തൊക്കെ റ്റടങ്ങളൊന്നും ഇല്ല അതൊക്കെ സ്ഥലൊക്കെ ആഹ് സ്ഥലൊക്കെ ദിയാക്കിന് നോക്കി വെച്ചിട്ട് തന്നെയാണല് കച്ചവടം നടത്തുന്നെ
ആഹ് പിന്നെ ചൂട് ഈ സമയത്തൊക്കെ പോകുമ്പോ നല്ല രസാണേ ചൂടേടക്ക് ഇങ്ങനെ ചായേം എല്ലാ ഇതങ്ങ് കഴിക്കുമ്പളേ നല്ല രസാണ് ആ വൈപ്
ആഹ് ആഹ് നല്ല രസാണേ എല്ലാരും ഉണ്ടായേം ചെയ്തപ്പളേ എളേമ്മേം മക്കളും ഓരുണ്ടായി ഞങ്ങളും ഇവിടുത്തെ ഫാമിലെ ഞങ്ങള് അങ്ങനെയാണ് പോയി
ഏ അയ്ശരി ഞാ കാറിലേക്കാറല്ലേ
ആഹ് ഞങ്ങള് കാറിലാ പോയേ
ആ ഇതന്നെ ബസ്സ് എത്ര കു എങ്ങട്ട് എത്തിയെന്ന് അറിയില്ലേ കുട്ടിയാള് അങ്ങട്ട് പാട്ട് ഇട്ടിട്ടേ ഡാൻസും കാര്യോക്കെ ആയിറ്റങ്ങട്ട് അടിച്ചു പൊളിച്ച് നല്ല രസാ അല്ലാത നമ്മളൊന്നും പോവൂലല്ലോ ഇങ്ങനെയൊക്കെ ഫാമിലി ഇറങ്ങുമ്പോ തന്നെയാണേ ഞമ്മള് അങ്ങനെ കാണുള്ളു അങ്ങനെ അങ്ങനെ പോവുല്ല ഫാമിലി ഒന്നു അല്ല ഇവിടെ ഒന്നും ഞങ്ങള ഫാമിലിയാന്ന് എടക്കിടക്കിങ്ങനെ പോണ ടൈം ഫാമിലി ആണാ ഏതാലും രാത്രിക്കത്തെ ഫുഡൊക്കെ പിന്നെ ഹോട്ടൽന്ന് ന്നെ
ക്യാല്
ഉമ് രാത്രിലത്തെ ഫുഡ് പിന്നെ അവിടെ ഞങ്ങള് റിസോർട്ട് എടുത്തോട്ത്തുന്നന്നെ ഞങ്ങള് കോഴി ഇങ്ങനെ മസാല ഒക്കെ തേച്ച് കൊണ്ടോയിനി അവിടന്ന് തന്നെ ചു ഇടാനുള്ള സൗകര്യം പോലും ഒരുക്കിത്തന്നു
ഉം അയാ അത് നല്ല രസാണ് എല്ലാരോടും കൂടിക്കാണ് ഫുഡൊക്കെണ്ടാക്കി
പിന്നെ പാ പാട്ടും പാട്ട് പാടാനും ഇതാക്കാനുംഉള്ള സൗകര്യം ഒക്കെ ഒരു തരുമല്ലോ നമുക്ക്.
ആഹ് ആ.
എല്ലാ സൗകര്യ
അല്ലാതും ഉണ്ടാവും ഉം റിസോർട്ട ആകുമ്പോ അതിനനുസരിച്ചുള്ള ഫുഡും. സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഞമ്മക്ക് ഒരുങ്ങോട്ടും ഒഴിച്ചിട്ട് തരാണ് മ്മക്ക് അവിടെ.
ആഹ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലും മ്മക്ക് ഏത് ഇഷ്ടംമാതിരി എടുക്കാ കൊറേ മെനു ഉണ്ടാവും
അഹ് ആഹ്
നല്ല രസണ്ടായി കാണാന് റിസോർട്ട് റൂമും കാര്യോക്കെ.
ആഹ് ശരി.
അടിച്ച് പൊളിച്ച ഏതായാലും. മക്കളും ഫാമിലിയും മ കുട്ടികളും എല്ലരും ഉണ്ടായിപ്പോയി
ആ ആ ഈ മക്കള് ചെറിയ മക്കൾണ്ടാവുമ്പോ ഒരു ഇതാണ് ഇട ങ്ങാറാണ് ജോലി ചീച്ചി ആക്കിയാല് അല്ലാ ഞാ കുഴപ്പല്ല.
പിന്നെ അതുല്ല ഒല്ക്കൊക്കെ തണുപ്പട്ടെ വേ അസുഖം വരുന്ന മക്കളാമ്പേ.
ആഹ് അതെ.
വേൻണ്ട് പേടി ഇണ്ടായിന് ചെറുങ്ങനൊക്കെ ക്ഷെ അങ്ങനത്തെ കൊഴപ്പൊന്നും വേൻ ത ൺ ന്റ മക് കക്കക്ക ഒക്കെ പറഞ്ഞാ വേം തണുപ്പട്ടിയൊക്കെ കഫക്കെട്ട് ഉണ്ടാവുന്ന കുട്ടികളാ.
ഉം ഉം
അപ്പ പിന്നെ.
കൊണ്ടു പോവാനും പേടിയാണ് പിന്നെ എന്നുപറഞ്ഞാൽ സുഖം വരും കരുതി നമ്മള് കൊണ്ടു പോവാതെ നിന്നാല്- പിന്നെ അതവർക്ക് എന്നൊരു ശീല ആവുള്ളൂ.
ആഹ് കൊറച്ചൊക്കെ തണു പ്പ് കിട്ടുകയാണെന്ന് ചെയ്യല-
ആഹ് രൊക്കെ ഒരേപോലെ തട്ടണം തണുപ്പായാലും ചൂടായാലും. മഴയാലും വെയിലായാലും ഒക്കെ ഒരേ പോലെ കൊണ്ടെങ്കില് അവരേ ശരീരം ആയിക്കൊണ്ട്ങ്ങോണ്ട് റെഡി ആയി വരുള്ളൂ.
വെയിന അത്ര തെരക്കേടില്ല പക്ഷെ തണുപ്പ് തട്ടാൻ പറ്റൂല. രണ്ടാളായാലും വേഗംണ്ട് കഫക്കെട്ടണ് ഉണ്ടാവും.
ആഹ്. ആ.
തണുപ്പ് തട്ടിയാല് പിന്നെ കൊറച്ചാൾക് മ കൊറേ ആൾക്കാരിണ്ടാവകുമ്പോ കൊറച്ച് പൈസ എടുത്താ മതി. പോണീനെ മറ്റ കൊറച്ച ആൾക്കാര വുമ്പോണ് കൊറേ പൈസ ഉണ്ടാവ ല് നമുക്ക് വല്ല പൈസ ചെലവു ഇല്ലാണു.
ആഹ് കൊറേ ആള്ണ്ട ആഹ് അത് ശെരിയാ. എ അവരെ കുറഞ്ഞ പൈസക്ക് കാണാനും കഴിയും
വയനാടൊക്കെ പോയ പിന്നെ റിസോർട്ട് തന്നെ കാണണം പിന്നെ അതിന്റെ മുമ്പ് എടയ്ക്കൽ ഗുഹ ഒക്കെ പോകണം കരുതീനു
ആഹ് ഡാം അവിടെ കൊറേ ഉണ്ടല്ലല്ലേ കാണാന്. അവര് പറഞ്ഞേക്കാം അവിടെ കൊറേ ഉണ്ട്. ക്കെ പറഞ്ഞേക്കാ കുറേ ഇപ്പൊ പുതിയ പാർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നും ചെയ്തിട്ടുണ്ട്.
പക്ഷെ അപ്പോത്തിനും മഴായി.
ആഹ് ആഹ്
മഴ നല്ലോം ഉണ്ടായതോണ്ട് ഇടക്ക ലോഹൊക്കെ കേയറണമെങ്കിൽ നിറച്ച്. ശെപ്പുണ്ടേ. ശപ്പ് ശെപ്പല്ലേ അപ്പൊ പിന്നെ ബു കുട്ടികളെ കഴിച്ചു കേറാ ബുദ്ധിമുട്ടായിരിച്ചണ്ട്. പിന്നെ കേറീല്ല. അവിടൊക്കെ പറഞ്ഞാ പാറേം കാറും ഉള്ള സ്ഥലാണ്
ആ അയാള് കുട്ടികളും കുട്ടികളും ചെറിയ മക്കളൊന്നും ഇല്ലാതെ എങ്ങനെ പോണല്ലേ
ആ ഒറ്റക്ക് ഇങ്ങനെ തടി ഒറ്റ തടി ആയിട്ട് നമ്മള് ഇങ്ങനെ പോകണം. അങ്ങിനെ എല്ലാ കാഴ്ച കാണാനും എന്നാ കുട്ടി ഒരു സ്ഥലത്തുകൂടെ കൊണ്ടു പോയാ കുട്ടികൾ വാശി പിടിച്ച് കരയാനേ ഒഴിവുണ്ടാവുള്ളൂ ഓൽക്ക്. അത് കാണുമ്പോ അത് വേണം പറയും ഇതാവുമ്പേ ഒറ്റ ഇമ്മള് ഒ ഒറ്റക്ക് ആവുമ്പോ അങ്ങനെ അത്ര അങ്ങനത്തെ പ്രശ്നം ഇല്ലല്ലോ.
ആഹ്
അവിടൊക്കെ ഒരു മുട്ടായിക്കൊരു സാധനത്തിനൊക്കെ എന്താ വെല ല നമ്മളെ ഇവിടെ ഇരുപതും മുപ്പതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അയിൻപതും അറുപതൊക്കെയാണ്.
ആ ആ അങ്ങനെ തന്നെ വിലക്ക് എങ്ങനെ തന്നെ വിലക്ക് മാറ്റം ഇണ്ടാവും എന്നാലും അവിടെ നിന്നാ വാങ്ങാത്തോര് ആരും ഇല്ലാണും
ആ തേയില കമ്പനി ഉണ്ട് എല്ലാ രസാ ചായ അവിടന്ന് കിട്ടണ ഒരു ചായ ഉണ്ട്. എന്താ അടിപൊളി ടേസ്റ്റാ ചായ.
ആഹ് നല്ല പാലൊക്കെ പാർന്ന് നല്ല ഉഷാറാണ്.
ചായപ്പൊടി തല തൊട്ട് തേയിലേന്റെ പൊ ആഹ് പൊടി ചായപ്പൊടി ആവണ വരേയുള്ള ഞമ്മള് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാ ഇമ്മക്ക് ഓരോ സെക്ഷൻ സെക്ഷൻ ഇങ്ങനെ മെഷീയൻ കണ്ട് കണ്ടിങ്ങനെ പോവാ പിന്നെ ലാസ്റ്റ്ഇന്റ് ഓലൊരു ചായ നല്ല അടിപൊളി ചായ ഓ അതൊരു അര ഗ്ലാസ് കിട്ടിയാ എന്താ ടേസ്റ്റ്. പക്ഷെ നമ്മ ഉണ്ടാക്കുമ്പേ ആ ചായ ആയിക്കെന്താ ആ പൊടി ഇട്ടാലും വലിയ രസം കിട്ടൂല. പിന്നെ അയിന്റെ ഉള്ളിൽ തന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ഫാക്ടറി ഫാ എങ്ങനെ ഓരോന്ന് പോലും ആ അതിന്റെ ഉള്ളിൽ തന്നെയാണ്
ഏ
ചോക്ലേറ്റ് ഉണ്ടാക്കണ്ട്. കൊറെ പാക്ക് ചെയ്യണ്ട് പിന്നെ നമ്മള് ഏതൊക്കെ വൈറ്റാ വേണ്ടത് ഇത്ര ഏതു വേണെങ്കിലും അവിടെ ഇങ്ങനെ പലതരം ഉണ്ടാക്കി വെക്ക് ഓല് കട്ട് ചെയ്യണ് ഇതാക്കും വിക്കണതല്ലേ എത്തുമ്ണ്ട് നല്ല റൈറ്റുണ്ടാവൂട്ടോ. ഹോം മെയ്ഡായിക്കുണ്ടാവണ ഉണ്ടാക്കണല്ലേ ഒരു ഫാക്ടറിയില് അപ്പൊ അതിനനുസരിച്ചായി ച്ചുള്ള പൈസ നല്ല റേറ്റ് ഇണ്ട് നല്ല രസാണ് ഏതായാലും ആ നല്ല രസാണ് സംഗതി നല്ല രസാണ് പ്രകൃതി കാ പ്രകൃതിയും കോടേയും മഞ്ഞും കാണുമ്പളേ ഇപ്പത്തൊരു വൈബ് നല്ല രസാ.
ആഹ് വേറെ പിന്നെ എന്താണ്ട്
വേറെന്താ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ.
ആ ഇല്ല എന്നാ ആയിക്കോട്ടന്നാ. ഓ ആഹ്